ഏ
ആ ഹലോ
ആഹ എന്താപ്പ ഹലോ കേൾക്കണില്ല?
ആഹ് കേൾക്ക്ണ്ട് എന്താ വർത്താനം?
നല്ല വർത്താനം എന്താ സുഖല്ലേ അവിടി?
ആഹ സുഖയിട്ട് പോണു
ഉം ഫുഡൊക്കെ കഴിച്ചോ ഇല്ലല്ല
കഴിച്ചിട്ടില്ല മ്.. ഒക്കെ റെഡി ആാക്കി വെച്ചിട്ടുള്ളൂ കഴച്ചിട്ട അവിടെ എന്താ സ്പെഷ്യല ഒക്കെ ഉണ്ടോ? ഇവിടെ മീൻ കറി ണ്ട് പിന്നെ ഒന്നുല്ല അനള്ളു പേരിന്നും ഉണ്ടാക്കില്ല ആഹ
ഇവിടിമീൻന്നെ എന്താ പാട അവിടെ മായൊക്കെ ഉണ്ടോ?
ഇല്ലല്ല ഇന്ന് നല്ല വെയിലാണ്
ആഹ
ഇന്ന് മഴയല്ല രാവിലൊക്കെ അങ്ങനെ ഉണ്ടാവ കൊറു ചെറുതായിട്ട്
ആഹ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അല്ലെങ്കിലും പൊതുവെ എല്ലോടത്തുംമയ വല്ലാതെ ഇല്ലല്ലേ അല്ലെ
ആഹ് അതന്നെ മയ കൊറവാ
എന്നിട്ട് എന്താ പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഫോണ് എട്ത്തു നോക്കിയതാ ആഹ് എല്ലാരും സ്കൂള് പോയിന്
ഏഹ് ഇനിയിപ്പൊ മക്കള് വരുവോളം ഫ്രീ ആണല്ലെ ല്ലേ
ആഹ് മക്കള് വരുവോളും
ഉം
കൊർച്ചൊക്കെ ഇതിമെലും നോക്കി ഇങ്ങനെ അയ്ന്റെ എടേൽ ഇങ്ങനെ കൊറേ പണിണ്ടല്ലോ ചോറുന്ന ഓല് നാലര മണിയാവും
ഏഹ് അവിടെ അടുത്ത് തന്നെ സ്കൂളൊക്കെ
ആഹ് എട്ത്താണ് രണ്ടാ വലിയോല് രാണ്ടാളും ഹോസ്റ്റലിൽ പടി
ഹോസ്റ്റൽലോ
ആഹ് ഒരാള് ഡിഗ്രിക്കും ഒരാള് ഒമ്പേലും
ആഹ് അപ്പൊ ഓര് അങ്ങനെ ലീവൊക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ വരാവൂല്ലേ
ആഹ് ആഹ് മാസത്തിലൊക്കെ അങ്ങനെ വരും ലീവ് ഇണ്ടാവു
അപ്പൊ അതെന്തെ എട്ത്ത് ഒന്നും ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കൊണ്ടാക്കിയതാ
ആഹ് കൊണ്ടാക്കിയതാണ് അട്ത്ത് സ്കൂളൊക്കെ ഇണ്ട് എന്നാലും പിന്നെ മക്കള് ഉം
താണയ്ക്കാരല്ലേ അങ്ങനെ ഹോസ്റ്റൽലൊക്കെ നിന്ന് പഠിക്കാ ചെല മക്കൾക്ക് അങ്ങനെ ആഗ്രഹം ഇണ്ടാവുല്ലോ
ആഹ് അപ്പൊ അങ്ങനെ ഇവിടെങ്ങനെ കളി ഒക്കായപ്പളെ
വീട്ടില് ഇന്നട്ട് എല്ലാർക്കും സുഖം
ഓഹ് സുഖായിട്ട് പോണ് ആഹ് സുഖാണ്
ആഹ്
ഇങ്ങക്ക് എത്ര ആളാ
ഉം ഇൻക്ക് രണ്ടാള്
ഏഹ് പഠി
അതന്നെ രണ്ട് മക്കള് ആഹ് രണ്ടും പഠിക്ക ഇപ്പോ കെ ജി ആഹ് ആഹ് പഠിക്കാണ്
ഏഹ്
കേൾക്ക്ണ്ല്ല റേഞ്ചിൻ്റെ എന്തോ കംപ്ലയിന്റ് ഇണ്ട്ല്ലേ
ഇങ്ങട്ട് കേക്ക്ണ്ട് അങ്ട്ട് കേക്ക്ല്ല
കേക്ക്ണ്ട് ഞാൻ അങ്ങനെ പറയ് ണ് ണ്ട് അ
ആഹ് അത് ശരി കേക്ക്ണ് ണ്ട്
ഉം രണ്ടാളും പഠിക്കാണ് ഒരാള് നാലാം ക്ലാസ്സില് ഒരാള് കെ ജിയില്
ആഹ് ഓല് ചോ ഭക്ഷണൊക്കെ കൊണ്ടോവലാ
ഇല്ലല്ല ഭക്ഷണക്കപ്പ സ്കൂൾള് ഇല്ലേ
ആഹ് സ്കൂ സ്കൂൾല് ഇണ്ടല്ലോ
ഉം പിന്നെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കാണ്ട് അങ്ങനെ എന്തേലും ഒക്കെ കഴിക്കാനും പിന്നെ എന്തേലും കറി അങ്ങനെയൊക്കെ കൊണ്ടുപോവുള്ളൂ അത് നിർ നിർബന്ധല്ലോട്ടോ സ്കൂളിൽ ഇപ്പോ എല്ലാ ഫുഡ് ഇതും ഉണ്ടല്ലോ കറികള് ആതയിറ്റും എല്ലാം ഉണ്ട് രണ്ട് വിധം കറിയൊക്കെ ഉണ്ട്
ആഹ് അതന്നെ ഓല് പറയല്ലോ ഒന്നും കൊടുത്തയക്കരുതെന്ന്
ആ ഉണ്ട് അങ്ങനെ പറയും മീറ്റിങ്ങിന് ചെല്ലുമ്പോഴൊക്കെ മക്കൾക്കൊരു വേറെ മക്കള് കൊണ്ടു വരുന്നത് കാണുമ്പോള് അവർക്കൊരു പൂതിയാവുല്ലോ
ഒരാൾ കൊണ്ടുവരുമ്പോ ഒരാൾ അങ്ങനെ ചെറിയ മക്കളല്ലേ
ചെറിയ മക്കളല്ല അപ്പൊ ഓൽക്ക് ഒരു ഇതാവുമ്പോ മക്കള് തന്നെ വേണംന്ന് പറയുമ്പോ അങ്ങനെ പിന്നെ നമ്മളെ ഒരു ഇതിന് അങ്ങനെ
ആഹ് അതന്നെ എന്തെങ്കിലും ഒക്കെ മതിയല്ലോ വീട്ടില് ഇണ്ടാക്കണട് കൊടുത്താല്
ഏ വീട്ടിൽ അങ്ങനെയൊന്നും പറ്റൂല വീട്ടിൽ ആ നമ്മളെ സാധാരണ നമ്മളെ ഉ ഉപ്പേരി അങ്ങനെ ഉള്ളതൊന്നും പറ്റൂല അത് വലിയ പൊരിയാളായിറ്റാണ്ട് അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഉപ്പിലിട്ടത്
ആഹ് നെല്ലിക്ക, മാങ്ങ ഒക്കെ
ക്ക മാങ്ങ പിന്നെ അതേമാതിരി സോയാബീൻ പൊരിച്ച് അങ്ങനെ ഉള്ളതൊക്കെ നമ്മളെ സാധാ നമ്മളെ ചോറിന് ഉണ്ടാക്കണ ഉപ്പേരി അങ്ങനള്ളതൊന്നും മക്കൾക്ക് പറ്റൂല കേട്ടോ
ആഹ് അതന്നെ എല്ലാ മക്കൾക്കും ഉള്ളതാണ് പച്ചക്കറി അങ്ങനെ
ഉം ഉം ഇല്ലല്ല അങ്ങൻത്തത് അപ്പോ ഒരിക്ക് വേണ്ട കേട്ടോ കൊണ്ടാവാ അങ്ങനത്തെയാണന്ന് പറഞ്ഞാ അത് വേണ്ടാന്ന് പറയും
ആഹ് അത് തന്നെ എല്ലാ മക്കളും അങ്ങനെ വൈകുന്നേരം വരുമ്പോ എന്താ ഇണ്ടാക്ക നിങ്ങള്
വൈകുന്നേരം ഒക്കെ വരുകയാണെങ്കിൽ എന്തെങ്കിലൊക്കെ ആയി വല്യ പഴം കൊണ്ട് അങ്ങനെ എന്തേലും ഉണ്ണിയപ്പോ അങ്ങനെ എന്തേലൊക്കെ ആയിട്ട്
ഉണ്ടാക്കും
ഉം വല്ലാതെ എണ്ണക്കടി അങ്ങനെ ഒന്നും മക്കൾക്കും ഓര്ക്കും അങ്ങനെ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ മതി ചെറുതായിട്ടൊക്കെ
ആഹ് ചെറിയ മക്കളല്ലേ ആഹ് ഓല് ഒന്നോ രണ്ടെണ്ണം തിന്നും നമ്മളിപ്പോ ഇണ്ടാക്കണ ഇതാവൂല്ല പിന്ന ഇപ്പ എടക്കൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും കൊറെ അമ്മ ക്കും പൂതിയാവുമ്പോ
നമുക്ക് ഒരു പൂതിയാണല്ലോ അപ്പൊ പിന്നെ അതിനനുസരിച്ച് അങ്ങനെ എന്തേലൊക്കെ
ഉണ്ടാക്കും
പിന്നെ അതിന് മകൾക്ക് സ്കൂളുവിട്ട് വന്നാ പിന്നെ ചായയും കടി ന്റെ ഒന്നും ആവശ്യല്ലേയ്കാരം അവർക്ക് കളിക്കാൻ പോണ എന്ന് ള്ള ആ ഒരു കളിന്റെ ഒരു മെയിനാളാണ് ഓര്
ഏഹ്
ഉം നാലേ മുക്കാല് അഞ്ച് മണിൻ്റെ ഉള്ളിലൊക്കെ സ്കൂള്ട്ട് വരും
പിന്നെ കളിക്കാൻ പോകും
ഉം പിന്നെ കളിക്കാൻ പോവും പിന്നെ ഇങ്ങട്ട് വൈകുന്നേരാവും രണ്ടും വരുമ്പോത്തിന് ഉം
കളിക്കാൻ പോണാ നല്ലതാ
ആഹ് പിന്നെ ഞാൻ അങ്ങനെ വിടും പിന്നെ ഫോണിൽ ഇങ്ങനെ ഇരിക്കൂലേ അപ്പം ഓര് പിന്നെ അങ്ങനെ ഫോൺലൊന്നും വല്ലാതിരിക്കൂലട്ടോ. പ്പട്ത്ത് അവ്ട്ന്നന്നെ ഓര്ക്ക് കളി ക്കാൻ പ്രായല്ലെ മക്കളാള്ണ്ട് ഉം.
ത് നല്ലതാണ് ഹും. ആഹ് ആഹ് അയ് ശെരി. അപ്പൊ ചെറ് ത് ഒന്ന് രണ്ടാംക്ലാസ്സിലാ. ഒരാള അഞ്ചിലുണ്ട്. പ്പ വേറെ വേറെ സ്കൂൾലാണ് എല്ലാരും എൽ. പി യു. പി അങ്ങനെ അല്ലല്ല എൽ. പി വരെ ഒള്ളൂ ഇവടെ ഞങ്ങളെ നാട്ടില് പിന്നെ കൊർച്ച് പോണം, കൊർച്ചു പോയാതി അധികന്നും പോണ്ട.
ആഹ് അപ്പരണ്ടാളും വേറെ വേറെ സ്കൂൾലാവൂലെ.
ആഹ് ആഹ് വേറെ വേറെ സ്കൂൾള്.
ആഹ്, ഓര് എങ്ങനേയാ സ്കൂൾക്ക് കു അങ്ങനെ ചോറൊ ക്കൊ കൊണ്ടോവു ഓര്ക്ക് അങ്ങനെ കൊണ്ടോവണംന്ന്ണ്ടോ?
ഇല്ല അവടെ ചോറൊക്കണ്ട് സ്കൂൾല് സദാസ്കൂൾ
ആഹ്. അപ്പ ഇന്ന് സ്കൂൾല് അങ്ങനെ പണ്ടത്തമാരി ഒന്നുംഅല്ലല്ലോ. ഞമ്മള് പോയ ഞമ്മള കാലഒന്നും അല്ലല്ലോപ്പൊ. ഞമ്മളെ കാൽത്താണ് എന്തേലോരു കടലക്കറി അങ്ങനെല്ലൊരു
പിന്നെ ഓരോ ദിവസം ഓരോത്ണ്ട് സാമ്പാറായിട്ടും
ആണ് ഓൽക്ക് ഓരോ ദിവസങ്ങളില് ഓരോ പ്രത്യേകത അങ്ങനെ എന്തെലോക്കെ ദിവസങ്ങളായിട്ടുണ്ടെങ്കി പിന്നെ ഓൽക്കയ്നൻസര്ച്ച്ള്ളേ ഫുഡ്ളും അങ്ങനെക്കേല്ലേ.
ആഹ്
ഉം.
പിന്നെ വേറേന്താ? എന്താ വീ ട്ടില് എന്താ പച്ചക്കറിയൊക്കണ്ടോ?
വീട്ടില് ഹേയ് ഇല്ലല്ലാ.
കൃഷി അങ്ങനെണ്ടാക്കല്ണ്ടോ?
ഏഹ് ഏയ് കൃഷിയായിട്ട് ഞമ്മളയ്നൊന്നും ഒരുങ്ങീട്ടില്ലാ. നിങ്ങക്ക്ണ്ടോ അവടണ്ടോ?
എങ്ങനെന്ന് ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ ഞമ്മളെ വീട്ട്ന്ന് നമ്മക്ക് മുരിങ്ങാ അങ്ങനെ
അങ്ങനെക്കെടി ഞാനആദ്യോക്കണ്ടാക്കിനി പച്ചമൊളക് ത
ആഹ് അതൊക്കണ്ട് ചീരാപർങ്കി മുളകൊക്കെ.
അങ്ങനെക്കണ്ടാക്ക്നി ഞാആദ്യം ക്കണ്ടാക്കീന്നു ഇപ്പൊ വല്ല്യേ ചെടി അങ്ങനെള്ള പച്ചക്കറി ഒക്കണ്ടാക്കി ഇപ്പൊ പിന്നെ അവുല്ലാതെങ്ങട്ട് ഈ മയ്ലൊക്കല്ല്യേ മയ്ലൊക്ക
ആഹ് ആഹ് ആഹ് ഏഹ് അങ്ങട്ട് മയിലൊക്ക വരുവോ ള്ളസ്ഥലാ? മയിലൊക്ക വര്ണ സ്ഥലാ?
ആഹ് മയിലൊക്ക വര്ണ സ്ഥലാച്ച അങ്ങനെ ള്ള സ്ഥലാ അതോന്നല്ലാ ന്നാലും മയിലൊക്കണ്ട് ഈ ഭാഗത്ത്. ന്ന്ട്ട് അങ്ങനെല്ലേ. തക്കാളിയൊക്കെ ഇങ്ങനെ പഴുത്തു നിക്കുമ്പളേ കൊറെ പറിച്ച്ക്ക്ണ് ട്ടൊ രണ്ട് അങ്ങനെ കുറേ രണ്ട് കിലോയിൻ്റെയൊക്കടുത്ത് തക്കാളിയൊക്കെ പരിച്ക്ക്ണ് പക്ഷെ ഇനി ന്നാലും നമ്മള് എവിടുക്കെലൊക്കെ പോയി കൈഞ്ഞാല് പിന്നെ ആഹ് നാശാക്കിയൊക്കെ ഇടും പിന്നെ പച്ചമൊളകൊക്കെ ഇണ്ട്ട്ടൊ
ആഹ് അഹ്അങ്ങനെ മൊളക് നമ്മള വീട്ടിൽ തന്നെ ഇണ്ടാവുമ്പോ
അത് ശരിയാണ് ഉം ആഹ് അന്ന് അതേമാതിരിയേനി തക്കാളിയും കാര്യങ്ങളൊക്കെ ണ്ടാ പ്പളേ നല്ലൊരു ഇതേനി
ഞമ്മൾ ണ്ടാക്കിയതാവുമ്പോ നമ്മുക്കൊരു പ്രത്യേക ഇതാണല്ലേ അത്ണ്ടാക്കുമ്പോ ഇവിടെ ണ്ട് വൈതന ണ്ട് കുടുംബശ്രീന്റെ ഇതീന്ന് കിട്ടിയേ വൈതന ണ്ടായിന് അതൊക്കെ നല്ലോണം ഇണ്ടായി ആഹ് ആഹ് വിത്തോളൊക്കെ കിട്ടും അപ്പോ പിന്നെ ത കളി ണ്ടായിന് അതൊക്കെ പോയി വൈതാന ഇപ്പ നല്ലോണംക്കായി ഇണ്ടായിന്
ആഹ്
അതിങ്ങനെ കാണുമ്പോ ഭയങ്കര ഇഷ്ട
അതെല്ലാപ്പ ഈ വഴുതന ങ്ങനെ മായെ ഇങ്ങനങ്ങെ അടിഞ്ഞിങ്ങെ പി
ഞാൻ നീ ക കവറിലാക്കിയാണ്ട് കുഴിച്ചിട്ടക്ക അപ്പൊ കുരച്ച് വലതു ചീഞ്ഞ്ട്ടൊന്നുല്ല
ആഹ്
ഇല്ല ഉചാറായി ണ്ടായിന് കൊറച് മുന്നേ കുഴിച്ചിട്ടതാ അപ്പൊ നല്ലോ കായ് ഉണ്ടാലൊടങി
ആഹ് ആ കുടുംബശ്രീന്റെ കീൽ അങ്ങനെ കി ട്ടിയതാവും ല്ലെ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ വിത്ത് കിട്ടിയതേനി
ആഹ് ണ്ടായി കിട്ടിയ നല്ലതു ആണ് അവനന്റെ എന്തേലും കറി അങ്ങനെ എന്തേങ്കലുംക്കെ ഇണ്ടാക്കാനും എന്തിനായാലേ പെട്ടെന്നൊ ഒരുരിതിനൊക്കെ വണ്ടീട്ട്
ആഹ് അതന്നെ നമ്മള ഇപ്പോ എന്തു ല്ലാത്തപ്പോയോക്കെ മണ്ടി പോയി ഇങ്ങോട്ട് പറിക്ക
പറിക്കാതെന്നെ പറഞ്ഞത്
ആഹ് പിന്നെ ചെടികളൊക്കെ ഇണ്ടാക്കൂല ഉണ്ടാക്കോ
ആഹ് അനാ ചെടിയൊക്കെ ണ്ട് ട്ടോ ചെടിയൊക്കെ ഇപ്പൊ അങ്ങനെല്ലാത്ത തൊന്നുല ചെടിയൊക്കെ ണ്ടക്കൊക്കെ ചെയ്യും
ആഹ്
ആഹ് ന്നാലും പണ്ടേനി അതിനതിനോടുള്ളരു മൂട് ഇപ്പ ങ്ങനെ വല്ലാതെങ്ങട്ട് ഇല്ല
അഹ് ശരി
ഉം
ഇവിടെ കുറച്ചൊക്കെ ണ്ട് ഇങ്ങനെ ഞാന് ഇങ്ങനെ പിന്നെ ഒഴിവി സമയത്തൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കും ഇപ്പ ഈ മഴയപ്പോ അങ്ങനെ ഒക്കെ സൈഡക്കെ എടുത്ത് വെച്ചക്കാ മഴായിട്ട് ഇങ്ങനെ ഒക്കെ ഒരു ഉശറില്ലായിട്ട് വെള്ളം ങ്ങനക്കെ ഇത് നിക്കുവല്ലോ ചെടിച്ചട്ടിയിലൊക്കെ
ആഹ് വള്ളം അങ്ങനെ അതയ് നിന്നാൽ തന്നെ ചെടികളെ വേരും ദയാണ്ട് കേട് അങ്ങനെ ചെടി ചീയ്യൊല്ലോ
ചീഞ്ഞു പോവാ അപ്പൊ ഞാൻ സൈഡ്ക്ക് ഇങ്ങനെ എടുത്ത് വെച്ചക്കാണ്
ആഹ്
അപ്പങ്ങനെ എന്നായിക്കോട്ടെ സമയം ആയി
ആഹ് ആഹ് എന്നായിക്കോട്ടെ എന്നാ ശരി ഓക്കെ
ഉം